കേക്കുന്നുണ്ടോ
ആഹ്
ആ കേക്കാവോ
ആ ആഹ്
ആ എന്തുണ്ട് വിശേഷം?
നല്ല വിശേഷം ഫുഡോക്കെ കഴിച്ചാ ചോറൊക്കെ
ചോറ് കഴിച്ചില്ല കഴിക്കണം ആഹ് മഴയുണ്ടോ
മഴാ ആഹ് പെ ഇങ്ങനെ ചെറുതായിട്ട് പെയ്തോണ്ട്ക്ക്‌ണ്ട്
അത്രേ ള്ളു ഇവിടെ ഫുള്ള് മഴയാ
ആ
ഇപ്പോഴും നല്ലൊരു മഴ പെയ്തങ്ങോട്ട് തോർന്നതേ ഉള്ളു
ആ ചോറ്ക്കെന്താ
എന്തോ കേട്ടില്ല
ചോറിന് എന്താ സ്പെ
വുഡിന് സ്പെഷ്യലെന്തുവാ മീൻകറി ഉണ്ട് പിന്നെ മീൻ ഫ്രൈ ചെയ്തു ചീരത്തോരൻ അച്ചാറ് സാമ്പാറ് ഉം മീന് ചൂര അവിടെന്താ പറയ്ന്നേ കേരച്ചൂര
ഇവിടെ ചൂരാ കറ്പ്പല്ലേ?
ആഹാ കറ്ത്ത് ആഹ
കറ്പ്പും വെള്ളം രണ്ട് കളറുംണ്ട് രസം വെള്ള വെള്ളയാണ്. ആഹാ ഇവിടാ പറയല് തിണ്ട തീണ്ടാറിം
ആന്നോ ഹുഹാ ആഹാ ആഹ ഇവിടെ രാവിലെ ദോശയായിരുന്നു അപ്പൊ സാമ്പാറു ണ്ടാക്കി അതുംണ്ട് അപ്പൊ പിന്നെ ഇതെല്ലാം കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു
ആഹാ വടെചിക്കൻ കറിയാ.
ആണോ
ചിക്കൻകറി വപ്പടം ചമ്മന്തി തേങ്ങാ ചോറാ.
തേങ്ങാച്ചോറ അല്ലയോ?
തെങ്ങാ ചോറ്ച്ചിക്ക്‌ണാ
കഴിച്ചിട്ടില്ല കേട്ടിട്ടുണ്ട്. ഹ്
ഉംഹും ഇവടെ ഇവിടെൊക്കെണ്ട് ഈ പ്രദേശത്തൊക്കെണ്ട്. തേങ്ങാ ചോറ് ഉലുവട്ട്കാണ്ട് ഉലുവിം ചെറിയുള്ളിം തേങ്ങിം
ആ എങ്ങനെ അല്ല ഏതരിയാ മള്
ഏത് അരിട്ക്കാ ഞമ്മളെ വീട്ടില് ഏത് അരിള്ളത് അത്ട്ക്കാ ബിരിയാണിന്റെ അരിയല്ലാത്ത നമ്മള് സാധാ ചോറ്ക്കൂലേ ആ അരിണ്ട്.
ആഹ് എന്നിട്ട് അതൊന്ന് പറഞ്ഞന്നേ എങ്ങനെയാണെന്ന് ഞാൻ
ആ അരി നമ്മള് നെയ്ച്ചോറിനൊക്കെ നമ്മള് വെള്ളം കണക്കാക്കൂല ഒരു പാത്രത്തില് രണ്ട് രണ്ട്പാട്ട വെള്ളം ഒഴിക്കുംവറ്റ
ആഹാ ഒരു ആഹാ ആ ആ ഒ ഒരു ഒരുതിന് രണ്ട്
രണ്ട് പാട്ടം ഒഴിക്കും. ആ അങ്ങനെ തന്നെ ഇത് അരിട്ത്തിട്ട് രണ്ട് പാട്ടം ട്ടവെള്ളം ഒഴിക്ക അതിന് കണക്കാക്കി മ്മചോറ് വെക്കണ കലത്തില് വെച്ചാ മതി
ആഹാ
ന്നെ തേങ്ങിം ആ ഒരു മുറി തേങ്ങിം ചെരണ്ടി ഇടാ ഉലവി ഉലുവ അരിന്റെ കൂട്ത്തില് കൈ കിട്ടാമതി ഒരു രണ്ട് സ്പൂണൊക്ക
ഹൊ
ഉലുവ കൂടിയാല് കയിപ്പയ്ക്കാരംഓര്ത്തിരി ഇട്ടാ മതി ഉം പിന്നെ ചെറിയുള്ളില്യെ അതൊര് എ എട്ടെണ്ണ ഒക്കെ തൊൽച്ച് കാണ്ട് അയില്ട്ടാമതി
അതിലിതന്ന ഇടുവോ?
ആഹ് ആ് അതിലിടും പിന്നെ ഉപ്പുട്ട്കണ്ട് ഇളക്കി കാണ്ട് അടുപ്പിലെക്ക
ആഹാ
കൊറച്ച് കഴിയുമ്പോ തീ കൊറച്ച്ട്ത്ത്. കൊറച്ച്ടുത്താ മതി ഒന്ന് വെന്തൊന്ന് വറ്റിങ്ങനെ വരുമ്പോ
ആഹാ
പിന്നെതാ ചൂടിന് ഇങ്ങനെ കിടന്ന് വേകും വേ ങ്ങള അടുപ്പില് വെക്കല്ണ്ടാ വിറകടു
ല് വയ്പ്പല്ല ഇല്ല ഗ്യാസ ഇല.
ഇല്ലെങ്കില് റൈസ് കുക്കർ ഉണ്ടോ?
ആ റൈസ് കുക്കർ ഉണ്ട്
റൈസ് കുക്കറിലും വെക്കും റൈസ് കുക്കറില് എങ്ങനെ വെള്ള തിളപ്പിച്കാണ്ട് അതിൽ ഇറക്കി വച്ചാല് അത് വറ്റും അയിന് ഞാൻ ഇന്നാളൊക്കെ വെച്ചിനി
ആഹ അപ്പൊ ഇതെല്ലാം കൂടിട്ട് നമ്മൾ അതിനകത്ത് തന്നെ വെച്ച് വെച്ച് വറ്റിച്ചെടുത്താൽ മതി ഇല്ലയോ തേങ്ങയും ഈ ചെറിയുള്ളി
ആഹ ആഹ ആഹ നല്ല ടേസ്റ്റ് ആണ്
ഓ ഇത്രയ ഉള്ളോ സംഭവം ഞാനെ കേട്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആ ഭാഗത്തള്ളണ്ട് കേട്ടോ അപ്പൊ അവരിങ്ങനെ പറയും ആ ഇന്ന് എന്തു ആയിരുന്നെന്ന് ഫുഡിനെന്ന് ചോദിക്കുമ്പോ തേങ്ങാ ചോറായിരുന്നു അപ്പൊ ഞാൻ ചോദിക്ക ക്കണോ എന്ന് വിചാരിക്കാ എങ്ങനാ വെക്കുന്നതന്ന് പക്ഷെ
ഉ പക്ഷെ ബീഫൊക്കെ നല്ല രസംഇണ്ടാവും ബീഫ് ബീഫ്ക്കെക്ക നല്ല ര ഉം ചിക്കനും രെസാണ് വെരട്ടി ഇതൊക്ക രസംണ്ടാവും
എങ്കിലെ നാളെയാവട്ടെ പിള്ളാര് ഫ്രീയാ അപ്പൊ നാളെ കൊച്ചുങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ആഹ ശരിയാ ആഹ റെസിപി നോക്കണം ആഹ ചെയ്യാൻ മടിയാ അതാണ് പിന്നെ പിന്നെ സ്കൂള
പെണേ
ആ സ്കൂള ടൈമ് ദിവസം നമുക്ക് പിന്നെ പെട്ടെന്ന് പിള്ളേരെ വീ ഇതില് അതങ്ങ് പോവും ഇപ്പ നാളെ ആവുമ്പോ ശനി അല്ലയോ
ആഹ നാളെ രണ്ടു ദിവസം ലീവാണ്.
അല്ലാ നാളെ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തേക്കെ വി വിചാരിക്കും ചെയ്ത് നോക്കണംന്ന് പിന്നേം മടിക്കും
ആഹ അത് പണ്ടേള്ള ചോറാ
ആഹ
പണ്ടേ ഉള്ള ഇതാണ്
അവിടെ സ്നാക്സ് ഇങ്ങനെയൊക്കെ ഉള്ള നല്ല വെറൈറ്റി സാധനങ്ങളുണ്ട് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോഴേ ഇങ്ങനെ ആ ഞാനപ്പോഴേ ആദ്യമായിട്ട് ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ കേക്ക് പേരൊക്കെ കേട്ടിട്ടുണ്ട് കാണുന്നതൊക്കെ ഇങ്ങനെ ആദ്യവായിട്ടാ. കഴിക്കുന്നതും അപ്പോഴേ ഇങ്ങനെ നോക്കും. ആ അപ്പൊ പിന്നെ വന്നിട്ട് യൂട്യൂബിൽ നോക്കു എങ്ങനെുണ്ട് റെസിപ്പി. എന്നെ വെക്കുമ്പോഓ ഭയങ്കര ജോലിയാ. അങ്ങനെങ്ങ് വിടും. ആ
പത്തിരി ഇണ്ട അവിടെ പത്തിരി ഒന്നും ഉണ്ടാവില്ലല്ലോ ഇങ്ങളെ അവ്ടെ പത്തിരിയൊക്കെ ഇണ്ടാക്കുവോ
പത്തിരി ഞാൻ ഉണ്ടാക്കി ആ് അത് പറയണ്ടായ. അത് ഞാൻ ഉണ്ടാക്കി പത്തിരിയാ
ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാവും.
ആഹ അന്ന് ഉണ്ടാ എനിക്കറിയാം ഞാന് ഒരു പ്രാവശ്യം ഇതുപോലെ യൂട്യൂബിൽങ്ങനെ കണ്ടയാ. അപ്പൊ നിർഭാഗ്യവശ കണ്ടപ്പോ കൂടെ ഭർത്താവും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞോണ്ട്. ഇങ്ങനെ വാ വാ ഉണ്ടാക്കി നോക്കാ ഉണ്ടാക്കി നോക്കാ ന്ന് പറഞ്ഞ് ആഹ ഉണ്ടാക്കി നോക്കാം ന്ന് പറഞ്ഞൊണ്ട് അതൊണ്ട്. ഉണ്ടാക്കി പക്ഷെ ഇച്ചിരി പണിയാണെലും നല്ലതായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ പിന്നെ. ഫ്രണ്ട്സ് ആരോ വന്നപ്പോ അന്നും ഇതുപോലെ നമുക്ക് ഇത് ഒണ്ടാക്കാന്നും പറഞ്ഞ്
ഉം
ആ അങ്ങനെ അത് അങ്ങനെ പത്തിരി ഉണ്ടാക്കി.
പഹോ
ഉം
അത്തിരി നല്ല പണിയണത്.
ആഹ അത് നല്ല പണിയാ പക്ഷേക് നല്ലതാ ആഹ നോബിന് ല്ലേ പെരുന്നാൾ ടൈമില് ഇത് കാണുല്ലല്ലിയോ.
ആഹ കഴികന് രസാണ്.
ആഹ്
നല്ല ആഹ നൈസ് ആയിട്ട്. ഇങ്ങനെ
ആഹ്
കട്ടില് കട്ടിയിടും ഉണ്ടായിട്ടുണ്ടാക്കും തേങ്ങട്ട് കങണ്ട് അത് എളുപ്പാണ്. ഇങ്ങള് ഉണ്ടാക്കൂലോ ബുറോട്ടി. അവിടെ എന്താ പറയ റോട്ടി ന്ന്പറയില് അത്ണ്ടാക്കൂലൊ?
ആ അത് ഇല്ല ഉണ്ടാക്കിയിട്ടില്ല കഴിച്ചിട്ടുണ്ട്. ഏ ഇങ്ങനെ ഫ്രൻസ് പെരുന്നാൾ ആവുമ്പോഴേ.
ആഹ്
രുടെ വീട്ടിൽന്ന് കൊണ്ടുവരും. ആ അങ്ങനെ അങ്ങനെ കഴിച്ചിട്ടുണ്ട്.
ഉം അവിടെക്കെ പിന്നെ കൂടുതൽ ഇഡലി, വെള്ളപ്പം, അത് അയികരംലോ?
ആഹ് അന്ന്.
ഇവിടെ പിന്ന ആ ഇവിടെ പിന്നെ പുട്ട്, ദോശ, പത്തിരി,
പത്തിരി മെയിന അല്ലേ.
ഉം
എപ്പഴും ഉണ്ടാക്കല്ലേ?
ഉം കൂടുതല് കട്ടിളത് ഇണ്ടാക്കല് അത് പിന്നെ എളുപ്പാണ്. പ്രസ്സ്മ്മല്. ഒന്ന് പരതിയാ മതി ആഹ തേങ്ങ ഇട്ങട്. കുറച്ച് വലിപ്പള്ള ഉണ്ടാക്കിട്ട്.
ആഹ് ആഹ് ആഹ്
അപ്പൊ എളുപ്പാണ്.
ഉം കഴിച്ചിട്ടുണ്ട്. നല്ലയ
ആഹ നെയ്യൊക്കെ ഇട്ട്ങ്ങണ്ട്.
നിങ്ങള് പിന്നെ പത്തിരി സ്ഥിരം ഉണ്ടാക്കുന്നുണ്ട്. എളുപ്പമായിരിക്കലയോ. ആഹ്
നൈസ് പത്തിരി കട്ടി കുറഞ്ഞാപത്തിരി. കൊറച്ച് പണിള്ളഏരിയാണ് അതെ എപ്പെയും വല്ലപ്പോയേക്കെ ഉണ്ടാക്കുള്ളൂ.
ആന്നോ ഞാനൊരൂ രണ്ട്, മൂന്ന് ആഹ് ഞാനൊരു രണ്ട്, മൂന്ന് തവണ ഉണ്ടാക്കിയിട്ടുണ്ട്.
ആഹ് ആഹ് കാണാൻതന്നെ നല്ല രസമ ഇപം ഹോട്ടലിന്നൊക്കെകിട്ടും. ഉം ഒന്നിന് അഞ്ച
ഉം ആഹ് ഇന്നാളിവിടെ ഇവിടൊരു മാളില് പോയപ്പോഴു. ഇത് ഇത്ചെയ്തിട്ടേ പാക്കെയ്ത് കൊണ്ടുവന്നവെച്ചേക്കുന്നു മാളില് വിക്കാൻ അപ്പൊ പറഞ്ഞ് ജസ്റ്റ് ആഹ് ജസ്റ്റ്കൊണ്ടൊയി ചൂടാക്കിയാമതി.
ആഹ്
എന്ന്പറഞ്ഞിട്ട്. പാക്ക്യ്ത് പക്ഷെ എനിക്ക്എന്തോ വേടിക്കാൻതോന്നിയില്ല.
ആ അതൊരു അറപ്പായിട്ട് തോന്നും.
ആഹ് ഹ്ഹ് പേകേയിത്. വേ
ഇണ്ടാക്കിയത് ഉണ്ടാവും.
ആഹ് ഇവിടെ ഇവിടെ പക്ഷെഅങ്ങനെ ആ കണ്ടിട്ടില്ല. ആഹ് ഹാ
നല്ലാ സോഫ്റ്റായിക്കാരം ഹോട്ടൽത്തെ മ്മ് രസണ് കട്ടില്യാതെ നല്ലപേപ്പറ്പോലെ നല്ലനൈസ്സായിട്ട്
ഇവിടെ മെയിനായിട്ട്മറ്റേ പൊറോട്ട അതാ ഹോട്ടലുകളിലല്ലാ
പൊറോട്ടാപിന്നെ അത്രനല്ലതല്ല വല്ലപ്പോയൊക്കെങ്ങനെ
നൂൽ പൊറോട്ടയും ആഹ് കോയിൻപൊറോട്ട അങ്ങനെയൊക്കെപൊറോട്ടയില് വെറൈറ്റിയാ അല്ലാതെപത്തിരിയൊന്നുംല്ല
ആ പത്തിരിപക്ഷെ നല്ലതാണ് ഞ മൈദല്ലല്ലോ പൊടിയല്ലേ?
പൊടിയാ ആഹ് ആപക്ഷെ ആ ഇനിയിപ്പോ ഇത് പറഞ്ഞസ്ഥിതിക്ക് ഇനിഉണ്ടാക്കിഓക്കണം
ഉം
എന്നെ ഉണ്ടാക്കിനോക്കണം ഇത് ആരേലുംപറയുമ്പോ നമ്മക്ക് ആ ഉണ്ടാക്കണോന്നൊക്കെതോന്നും പിന്നെആ ജോലിപ്പാട് ഓ ർക്കുമ്പോ പിന്നെ
ആഹ്
മടിക്കും
ഇവിടെ ഗൾഫില് പോകുമ്പോളൊക്കെ അതാകൊണ്ടൊവല് പത്തിരി ബീഫും ഉം
പിന്നെ ഫുഡ്കഴിച്ചായിരുന്നോ?
കഴിച്ചിട്ടില്യാ ഉണ്ടാക്കിവെച്ച്ക്ക്ണ് ങ്ങള് കയിച്ചോ?
ഇല്ലകഴിച്ചില്ല കഴിക്കണം വേറെആരുണ്ട് വീട്ടില്?
വേറെഒരു മോനുണ്ട് ഓൻക്ക്ന്ന്സ്കൂളില്ല ഓൻക്ക് വെള്ളിലീവാ ഒരാൾക്ക് ഒരാള്സ്കൂൾ പോയിക്ക്ണ് ഉം രണ്ടാളും വേറെ വേറെ സ്കൂളാ
വെറെ സ്കൂളാണേ ആ മോന്ഏത് ക്ലാസ്സിലായിരുന്നു
ഓന് ര രണ്ടില് ഒരാള് ഒമ്പീലും
ഒൻപതിലോ?
ആഹ്
ആഹാ
ഓല് സ്കൂൾ പോയിക്ക്ണ്
ആഹ്
ഇങ്ങൾ തോ
മോളുണ്ട് മോള് എട്ടില് മോന് ആറില് മോൻ ആർല് രണ്ട് പേരും സ്കൂളിൽ പോയേക്കുവാ
ആഹ് ചോറണ്ടോ വോ
ചോറ് ഉണ്ട്
ശരി
മ്
സ്കൂളില് ചോറില്ലേ പ്രൈവറ്റ്